ഹലോ
ആഹ് കേൾക്കണില്ലേ ആഹ
ആെക്കണ്ട് സുഖേ
സുകല്ലേ ചോദിച്ചാ അപ്പൊ ഞാൻ കിടക്കാം
അന്തായിട്ട
എന്താന്ന് വെച്ചാല് എന്താന്നറിയില്ല ശരീരം മൊത്തരു വേദന അപ്പൊ ഇപ്പൊ അടുത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോൊ കൊളസ്ട്രോൾ ഉണ്ടോെന്നാ പറഞ്ഞത് അപ്പൊ അത് ചതി കഴിക്കന്ന സംശയുണ്ട എന്തന്ന്
ആ ഭക്ഷണം നല്ലാം കഴിക്കുന്നുണ്ടോ
ഒത്തിരി നിയന്ത്രണം കുറവായത കൊണ്ടായിരിക്കാം എന്താ അറിയില്ല അന്നേ ഇപ്പൊ നുമമ്പുകാക്കെ ആ കഴിഞ്ഞഞ് ആയതൊണ്ട് നല്ലോണം
ഉ അ
അ എന്താ പറയില്ല ബീഫും ചിക്കന ഒക്കെ നോമ്പ് കഴഞ്ഞിട്ടല്ലേ ഉള്ളൂ അത് കാരണം എന്താന്ന്റിയില്ല കൊളസ്ട്രോള് കൂടിന്ന് തോന്നുന്നുണ്ട് ഇനിയിപ്പോൊ ഹോസ്പിറ്റലിൽ പോയിന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്താണുള്ളത് നീ എന്താ ജയന
ഞാൻ ഇപ്പാ അവിടെ വെറുക്കാണ് നോമ്പക്കണല്ലപ്പോ അപ്പ എന്താ നോമ്പ പറ വെറതെങ്ങനെ ഇരിക്കുകയാണ് നല്ല ഭക്ഷണം കഴിച്ചപ്പോ നല്ല ക്ഷീണമൊക്കെ ഉണ്ട് കിക്കാൻ നല്ല ആഗ്രഹം ഉണ്ട് അപ്പൊ ഞാൻ വെറുതെ ഇരുന്നപ്പോ ഇങ്ങനെ വിളിച്ചു നോക്കിയതാണ് അപ്പൊ എന്താണ് ഇപ്പത്തെ കാലം മൊത്തം അങ്ങനെ തന്നെയ ആണല്ലോ നല്ലോ നല്ലോ തിുന്നും എന്ത വർക്കഔട്ട് ഒന്നും ചെയ്യാതെെ വെറതരിക്കണ്ട എല്ലാരും
അതെ അതെ പൊണ്ണത്തടിയാണ് പിന്നെ ഒരു പ്രക്ഷം എന്താന്ന് വെച്ചാല് ഭക്ഷണത്തിൽ നിയന്ത്രണല്ല
തിന്നുന്ന ഭക്ഷണത്തിനൊരു വ്യായാമല്ല അതൊക്കെയാണ് അതിന്റെ പ്രധാന കാരണങ്ങൾ ഇപ്പോൊ ഈ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇതൊക്കെ ഒരു മനുഷ്യന്റെ ഒരു അടി അടിസ്ഥാനരായി മാറിരിക്കുന്നു അല്ലെ
ഉം തീർച്ചയായും വള ശരിയണിപ്പോൊ എന്താ മുപ്പത് ഇല്ല ഞങ്ങ വീട്ടില് ഒരാൾക്കുണ്ട് ആഹ
കേൾക്കണല്ലേ
ആഹ കേൾക്കന്ത്
കേൾക്കണ കേൾക്കണില്ലേ
ആഹ് കേൾക്കന്ീ ഹലോ
ആ കേൾക്ക്ണില്ലേ പറയുന്നത് കേൾക്ക്ല്ലേ ലോ
ആ കേക്ക്ൺണ്ട് പറിയ്
ഹലോ ആ പിന്നെ വാ ആ ഇനിനിങ്ങളെ വീ ട്ട്ലാർക്കും കൊഴപ്പങ്ങളൊന്നുല്ലല്ലോ
ആഹ ങ്ങളെ വീട്ടില് ഒരാൾക്ക്ണ്ട് കാണാ അ ആ ഒരാൾക്കുണ്ട് ഹലോ ആ കേൾക്കുന്നുണ്ട് പറയൂ
ഹലോ
ആ ഹലോ
ഭക്ഷണത്ത്ത്തെ
ഹലോ ആ ഇപ്പൊ ആ രാവിൽത്തന്നെ ഉള്ളൂ അടക്കാക്ക് ചൂല്ഇങ്ങനെ വരും എടക്ക് ആ അങ്ങൻത്തെ ചെറേപ്രശ്നം ഒള്ളൂ വല്ലാതെ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്ക്ൺല്ല ഞങ്ങള് പൊതുവെ
ആ പിന്നെ ഇപ്പൊര് എല്ലാ മനുഷ്യർക്കും ഇങ്ങൻകെത് തന്നേണ് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ രോഗങ്ങള് പിടിപെടാ പിന്നെ അറ്റാക്ക് പോലുള്ള ഓരോരോ രോഗങ്ങള് അറ്റാക്കൊക്കെ പിടിച്ച് ഹലോ അറ്റാക്കൊക്കെ വന്നിട്ട് ത്ര ഹലോ കേൾക്കുന്നില്ലേ
ആ കേക്കുന്നുണ്ട് ആ കേൾ ക്കുന്നുണ്ട് പറയൂ ഹലോ ഹലോ ഹലോ ഹലോ
ആ പ്രധാനായിട്ടും വാണ്ടതെന്തന്ന്ച്ചാ നമ്മള് എപ്പോഴും നല്ലപ്പന്താ വ്യായാമം ചെയ്യണം അത് പ എന്താ രാവിലെ എണീറ്റ ഉടനെ വൈകുന്നേര സമയങ്ങളിലൊക്കെ നല്ലോണ്ണം വ്യായാമം ചെയ്യാത്തെന്നെ ഒരു പരിധിവരെ രോഗ കങ്ങള് നമുക്ക് തടയാൻ കഴിയും അതെ ഞമ്മള് ഉം